ഹലോ.
ഹലോ.
കേ കേക്കാവോ?
കേക്കാവോ? ആഹ് കേക്കാം ഏഹ് ഇത് ഞാൻ വേറെ നമ്പറിലായിരുന്നു വിളിച്ചത് പക്ഷെ വന്നത്. ഈ നമ്പറോ? അതെന്താ അറിയില്ലല്ലോ മാറിപ്പോയതാണോന്ന് അറിയില്ല. അയിനിപ്പം എന്നാണെലും കൊഴപ്പില്ല നമുക്ക് അങ്ങ് സംസാരിക്കാം.
സംസാരിക്കാതെ അത്രേ ഉള്ളു പിന്നെ എന്തായി. ആഹ് വീട്ടില് ഓരോ ജോലി ഫുഡ് ഉണ്ടാക്കൽ അങ്ങനെ എങ്ങനെയൊക്കെയായിട്ട് ഓരോ പരിപാടികള്.
ആഹ് മക്കള് വ വന്നോ?
മക്കളുണ്ട് ആയില്ല ഇവിടെയുണ്ട്.
ആഹ്.
പിന്നെ എന്തായി ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞോ.
ഫുഡിൻ്റെ പരിപാടികള് കഴിഞ്ഞു.
ഉം കഴിക്കാനായി.
കഴിഞ്ഞോണ്ടിരിക്ക്ണു ഞാൻ ആഹ് കുക്കറിൽ വെച്ചേക്കു ആയിരുന്നു അതിൻ്റെ വിസില്. ആഹ് വന്നിട്ട് പ്രഷറ് പോയി തുറന്ന് നോക്കിയില്ല ഇതുവരെ ആയിട്ടും.
എന്താണ് ഇന്ന് സൺഡേ സ്പെഷ്യൽ
ഇ സൺഡേ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാന അത് കാരണം ഇച്ചിരി കപ്പ സേ ഉണ്ടാക്കി
ഹാഹാ
ആപ്പം ആ എളുപ്പാണ് അപ്പം അതാരണം ഒറ്റായിരിക്കും ക്കെ പരിപാടി തീർത്ത് കിട്ടുകയും ചെയ്യും എല്ലാവരും കഴിക്കുകയും ചെയ്തോളും
ആഹ ഞാൻ ചോറ് ഞാനും ചിക്കൻ വാങ്ങിച്ചു ചോറാക്കി കഫ്സ വക്കായിരുന്നു അത് ചിന്തിച്ചില്ല അങ്ങനെ
ഇവിടെ കൊറച്ച അരി ഇരിപ്പെണ്ണ ണ്ടായിരുന്നു നേരത്തെത്തെ
ഉ ഉ ഉ ഉ ചോറും ചിക്കൻ കറിയും റെഡി ആയിക്കൊണ്ടിരിക്ണോള്ളൂ എന്തായി അവിടെ തുണിയുണക്കൽ ഒക്കെ നടന്നോ ഹലോ ഹലോ ഹലോ
കേക്കാ പറ്റിയില്ല
ഹലോ ആ ആ ഇപ്പൊ കേക്കാ എടക്ക് വിട്ടു പോകുന്നുണ്ടല്ലോ കേക്കാവോ
എ റേഞ്ചിന്റെറെ പ്രശ്നം എെന്ന് തോന്നുന്നു
ഓഹ് ഓഹ് ഓഹ് വൈഫൈ ഉണ്ടോ അതെയോ നെറ്റ് ഫോണിലെ നെറ്റാണോ
ഉപയോഗിക്കണേ അപ്പം അതു കാരണം ആ റേച് തന്നെണ്ട് പിന്നെ ഈ മഴിം
അപ്പം ഈ മഴയും കാറ്റുമൊക്കെ ആഹ ആ ആ
കാറ്റും ഇവിടെ വൈഫൈ ഇല്ല നമ്മള് ജോലി പോകുന്ന കൊണ്ട് വൈഫൈ എടുത്താലും കാര്യമില്ല നമുക്ക് പിന്നെ ആ ഫോണിലും ചാർജ് ചെയ്യേണ്ടി വരുവല്ലോ അപ്പൊ അത് കാരണം വൈഫൈ ഇല്ല കണക്ഷൻ ഇല്ല വീട്ടിലെടുത്തായിട്ട് ഇല്ല അപോൾ ഫോണിലുള്ളതിൽ തന്നെയാണ് ചെയ്യണേ ഹലോ ഹലോ